അതേയ് വിളിക്കാന് പറ്റുന്നില്ല കേട്ടോ ആഹ് ഇതേ മാത്രേ പറ്റുന്നുള്ളൂ വേറെ ഒന്നിലും പറ്റുന്നില്ല
കേട്ടോ അവരെ വിളിക്കാൻ നിനക്ക് നിന്റെ ഫോണിൽ നിന്ന് പറ്റുന്നുണ്ടോ ഇല്ലയൊന്നു നോക്ക് ചിലപ്പോ ഇനി അതായിരിക്കും പ്രോബ്ലം അല്ലാതെ ഇങ്ങനെ പറ്റാൻ ഒരു വഴിയുമില്ല കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് വേറെ ആരെ ഇനി ആരെ വിളിച്ച് നോക്കാനാ ഇതുവിടെ തീരുംഎനിക്ക് വയ്യ
മ് അങ്ങനെ ഡെസ്പാവാതെ നമ്മള് മൈന്റു കൊണ്ട് ഡൌൺ ആവാതെ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങള് വരും
എന്തോ പ്രത്സ് പ്രതിസന്ധി എനിക്കക്കെ വയ്യ പിന്നെ എത്രയാന്നും പറഞ്ഞാ
നീ വെയിറ്റ്യ്യടാ മോനെ നമുക്കൊരു കാര്യം ചെയ്യാം വേറെ ആളുടെകൈന്ന് വിളിക്കാം നമുക്ക് പരിഹരിക്കാവുന്ന സ തെറ്റാണെങ്കിൽ നമുക്ക് വാട് വാട്സ്അപ്പില് അവർക്ക് കോൺടാക്ട് ചെയ്യോള്ള ഇതൊണ്ട് അപ്പം നിന്റെ ഐ ഡി അയച്ച് കൊടുത്തിട്ട് നീ അയിനാത്ത് മെൻശൻ ചെയ്യണം നെനക്ക് ഈ ഒരു നമ്പരീ മാത്രേ വിളിക്കാം പറ്റുന്നൊള്ളൂ വേറെ ഒന്നും പറ്റുന്നില്ലന്ന് കാരണം അവടെ റിപ്പോർട്ട് അടിക്കാനെ കൊണ്ട് വാട്സ്അപ്പ് അവര് നമ്പര് തന്നിട്ടൊണ്ട് നിന്റെ ഐ ഡി അയിനാത്ത് അയിച്ചിട്ടാ ചെയ്യുന്നേ എനിക്ക് കോൾ എയ്യാനുള്ള ഓപ്ഷൻ ഒണ്ടാരുന്നെങ്കി ഞാൻ ചെയ്ത് നോക്കിയേനാരുന്നു പറ്റുന്നില്ല അതുകൊണ്ട് ഞാ അനങ്ങാത്തെ കാരണം ഞാൻ ഇവിടെ പ്രോബ്ലം റിസോൾവ് ആക്കിട്ടൊണ്ട് എനിക്ക് പറഞ്ഞ് പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയന്നും പറഞ്ഞാണ്ട മെസ്സേജ് ഇട്ടേക്കുവാ ഇവര്‌ പ്പത് നിന്റെ ഫോൺന്റെ പ്രശ്നമായിരിക്കും അല്ലേ ഞാ അവിടെ വന്നിട്ട് ഞാൻ അവർക്കൊരു ഇതയ്ക്കാം വാട്സപ്പിൽ ഒരു റിപ്പോ
ഇന്നൂടേ ഒള്ളൂ നീ ഇനി എന്തോ റിപ്പോർട്ട് അയക്കാനാ
ഇന്നൂടെ ഒള്ളോ ഇപ്പോടെ ഇന്നോണ്ട് തീരുവ എല്ലാം കൊണ്ട്
ആഹ് അതല്ലേ പർന്നത് ഇനി എനിക്ക് വയ്യന്ന്
എത്ര കോളുണ്ട് നിനക്ക് മെത്തത്തിൽ
ആഹ് ഇനി കൊറേയൊണ്ട് ഞാൻ ആകെ ഇച്ചിരിയല്ലേ ചെയ്തിട്ടൊള്ളൂ
ആ കൊഴപ്പല്ല ഒള്ളത്രയും പോട്ട് അപ്പ എന്താലും നാപ്പത്തിരണ്ട് അമ്പത് കൊണ്ട് നൂറ്വ കിട്ടിയലേ മൊത്തത്തി പിന്നെന്താ വെറുതെരു നൂറ് രൂവ കിട്ടിയില്ലേ കഷ്ടവല്ലേ
നാപ്പത്തിരണ്ട് അമ്പതോണ്ട് നൂറ് കിട്ടീന്നോ എന്തോ നൂറ് കിട്ടിന്നു
എടാ എനിക്ക് അമ്പരൂഅ കിട്ടി നിനക്ക് എത്ര കിട്ടീ
അമ്പതോ അത് നീ എങ്ങനെ അറ് നിനക്ക് അമ്പത് കിട്ടിയെന്ന്
എനിക്ക് ഇതി എഴുതി കാണിക്കുവല്ലോ പതിനാല് ഓസത്തിനുള്ളിൽ എനിക്ക് ഏഴ് ഴ്‌ തൊട്ട് പാനാല് ഒവസത്തിനുള്ളില് എന്റ അക്കൗണ്ടിലോട്ട് കറും അത്‌ ഇന്നലെ രണ്ട് ര്വ തന്ന് ഇനി ഏഴ് തൊട്ട് ഇത്ര തൊ ഒസിനുള്ളില് എന്റ അക്കൗണ്ടിലോട്ട് വരുന്നത് നാപ്പത്തെട്ട് രൂപയായി പിന്നെ ഇന്നലത്തെ രണ്ടൂടെ ചേർത്ത് അമ്പതാവും പിന്നെ ഞാൻ എന്ത്വ അറിയേല്ലാ
അത് എവിടെ എഴുതി കാണിച്ച് നെനക്ക് അങ്ങനെ വരുവന്ന്
ഇത് കണ്ടോ നീ
ആഹ് നോക്കണം
ആഹ് അവിടെ എഴുതി വെച്ചിട്ടൊണ്ട് നിന്റെ എമൗണ്ട് അപ്പം നീ ഇതുവരെ നോക്കിയിട്ടില്ലല്ലേ
ഇല്ലാ
ആ അങ്ങത്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് അരാം പേയ്മെന്റ്ന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തില്ലാരുന്നോ നീ
ഉം
പേയ്മെന്റ്ന്നും നിനക്കിയിട്ടല്ലേ ആ അവിടൊന്ന് ഞെക്കി കൊടുത്താതി അയിനാത്ത് കാണിക്കും പ്പയിനകാ നിന്റെ എമൗണ്ട് എഴുതിയേക്കുന്നെ ആഹ് അത്രയേ ഒള്ളു സാനം പ ആ ടാസ്ക്ക് കംപ്ലീറ്റ് ആക്കുമ്പോ അവിടെ കാണിക്കും നമ്മള് അത് പൈസ അക്കോണ്ടി വെരും എന്നും പറഞ്ഞ് വീത്യാ ഇത്ര ദോസം എടുക്കും ഏഴ് ഒട്ട് പാനാല് ഓസാ അയിനാത്ത് വെച്ചാ വെരുന്നത്
ആര്ക്കാണ്ടക്കെ വന്നന്നൊക്കെ പറയുന്നു
ഉം വരും വരും പൈസ വരാതിരികതില് ഇപ്പ രണ്ടു ര്വ വന്നെങ്കി ബാക്കി ഇനി വരികയക്കെ ചെയ്യും പ്രൊസസ്സിഗ് ടൈംമ ഒരു ര്വ വെച്ച് വിഡ്രോ ആവുന്ന സാനവാ അപ്പ പിന്നെ എന്തുകൊണ്ട് വന്നുകൂടാ വെരും ഒറപ്പായിട്ടും വെരും പിന്നെന്നറയുമ്പം നിനക്ക് ഇപ്പ എങ്ങനൊണ്ട്
കൊഴപ്പ ഇല്ല
ന്ന് നല്ല ദേഷ്യം ഒണ്ടല്ലിയോ ഞാ അറിഞ്ഞോണ്ടൊന്ന് ചെയ്തയല്ല കേട്ടോ
അതിന് ഞാ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ
ആ വോയിസ് കേക്കുമ്പ അറിയാ ഒക്കൂടാ എന്തക്കെ പറഞ്ഞൂ പറഞ്ഞില്ലാന്ന് ടേംസും കണ്ടീഷനൊക്കെ ഞാനും വായിച്ചതാ അഓണ്ട് അറിഞ്ഞോണ്ടൊന്നും ചെയ്ത്തില്ലേ ഞാൻ പിന്നേ എനക്ക് മറ്റേ അമ്മച്ചിയോട് ചോദിച്ചായിരുന്നോ മറ്റേ ല പച്ചവെച്ച് പച്ച ഇല വെച്ചിട്ടുണ്ടാകുന്ന സാധനം എന്തുവാന്ന്
പച്ച ഇല വെച്ചിട്ടുണ്ടാക്കുന്ന സാധനം എന്തുവാന്നോ
മ്മളൊരു ഇലയുടെ കാര്യം പറഞ്ഞില്ലേ അത് വെച്ചുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ നിങ്ങള്
ആ എലേടെ പേരെന്തുവാ
കൊടുങ്ങല്
കൊടങ്ങല് ഇവിടെ എല്ലാരും യൂസ് ചെയ്യുന്നതാ അതല്ല വേറെ ഏതോൻ്റെ പേരാ പറഞ്ഞത്
കേട്ടിട്ടുണ്ടോ
ഞാൻ കേട്ടിട്ടുണ്ടത്
കഴിച്ച് കുറുണ്ടായിക്കി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കരുത് അങ്ങനെയാണേ നിന്റെ മലം താങ്ങി നിക്കത്തില്ല അതിന് മുമ്പേ വൈറ്റിന്ന് പോകും
ഉ
ക്ഷേ നല്ലതാ നല്ല ടേസ്റ്റാ അത് കത്തിയോ
എന്തത് കഴിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കുടിക്കരുതെന്നോ?
അത് കുടിച്ചു കഴിഞ്ഞാ നമ്മളുടെ വയറിന് നല്ലതാ പക്ഷെ അതിന്റെ കൂട്ട ഒരുമിച്ച് വെള്ളം എടുത്ത് കുടിക്കരുതന്ന് അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മള് തൂറുന്ന വഴി അറിയാ ന്ന് വെച്ചാ വൈറ്റീന്ന് പോന്ന വഴി അറിയത്തില്ല
ക്ഷേ നല്ല ടേസ്റ്റ് ടാ അത് ഒരു വട്ടം കഴിച്ചാ പിന്നെയും കഴിക്കാൻ തോന്നും കേക്കുന്നോ ആ ശർ ക്കരൊക്കെ ഇട്ടിട്ട് ഇത് കുറുക്കിയടിച്ചേ ഞങ്ങള് നേത്തോലി മേടിക്കുന്നുട്ടോ അച്ചാറിടാനേ
ച്ചെ ഉം അത് ശരി
പിന്നെ വീട്ടിലുള്ളോരൊക്കെ എന്തോ പറയുന്നു ചേച്ചിയേപ്പറ്റിയൊക്കെ പറ നാല് വാക്ക്
നാല് വാക്കോ ഞാ എന്തോ പറയാനാ അവളീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാള് ചെയ്തായിരുന്നു അവള് പറയാ എനിക്കേങ്ങും വയ്യ വേറെ പണി ല്ലയോ അവളോ സമയം കൂടെ കളഞ്ഞിട്ട് വെറുതെ
ചേച്ചിയുടെ ഫോണിലോടെ ഒന്ന് വിളിച്ചു നോക്കാഞ്ഞേ എന്ത് കണക്റ്റാവും ആണോ ഒന്ന് കണക്റ്റാവുലേന്ന് നോക്കാരുന്നു
അണിൻസ്റ്റാള് ചെയ്ത്
ച്ചയ്
അതിലും ഫോണിലോന്ന് കണക്റ്റ് ആക്കി സംസാരിച്ചു നോക്കിങ്കി അറിയായിരുന്നു വേറൊരാള് ഇപ്പൊ നീ എന്നെ മാത്രമല്ലേ വിളിക്കുന്നോള്ളൂ?
നിന്നെ മാത്രല്ല നിന്റെ എന്താ ഉണ്ണിയുടെ ഇത് വേറെ ഇതിനാത്ത് ചെയ്തില്ലേ
എടാത് എന്റെ ഫോണി ഇവിടിരുന്നല്ലേ ചെയ്തേ ഇനി നിനക്ക് എന്റേതി മാത്രമേ കോൾ വരത്തുള്ളൂന്ന് അറിയാനാ വേറെരു ലൊക്കേഷനിലുള്ള സെർവർ ആട്ടൊന്ന് കണക്റ്റ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്
നിന്റെ അനിയൻ്റെ നമ്പറിൽ ഒന്ന് ചെയ്ത് നോക്കിയേ
ആ അപ്പം എക്സാമിന്റെ കാര്യമായിട്ട് ഇരിക്കുവാടാ വൻ അപ്പൊ അന്റെ അടുത്ത് ചെന്ന് അങ്ങ് ശരിയാവത്തില്ല
ഫോണ് ഫോണിപ്പോ വേണോ അവന് അവനല്ലായിരുന്നു പടിക്കൂവല്ലേ
അങ്ങനെഠിക്കുവല്ല അവൻ പ്രോജക്റ്റ് ചെയ്യുവ പ്രോജക്റ്റും വേണം എന്റെ ലാപ്പു എടുത്തോണ്ട് പോയി കമ്പ്യൂട്ടർ ഓണാക്കി മൂന്നെണ്ണത്തി ഓടി
ഇപ്പൊ തടിക്കാര വന്ന കൊണ്ട് പുറത്തോട്ടറങ്ങി പിന്നെ താണ്ട് ഇപ്പൊ പണിയെല്ലാം കയിഞ്ഞ് ഇനി കയിഞ്ഞ് മുറിച്ചട്ട സാനം
ഇനി അത് കഴിഞ്ഞിട്ട് വേണം കുളിച്ചങ്ങ അത്തോട്ടിരിക്കാൻ വൃത്തിയായിട്ട്
ബാക്കിയുള്ള ഫോണല്ലേ നോക്കാം ന്നാ ഒരു കാര്യം ചെയ്യ്‌ പൊന്നെന്റെ ഫോണി എടുക്കാം ഞാൻന്ന് അതിന്ന് വിളിച്ചോക്ക ന്നിട്ട് എടുത്ത് പറഞ്ഞിട്ടേ
കണക്റ്റാവുന്നോ നോക്ക്
കണക്റ്റാവുന്നെ നോക്കാ അതിന് ആദ്യം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതേപോലെ എല്ല പ്രൊഫൈൽ ടാസ് ക്കും കാര്യങ്ങളും എല്ലാം ചെയ്യണം ചെയ്തിട്ടാ നോക്കുന്നത്.
ആ അറിയാം മനസ്സിലായി.
ചെയ്തു നോക്കാം ഐഫോൺ ഇനി കിട്ടോന്ന് അറിയത്തില്ല ആൻഡ്രോയിഡിലുള്ള ആപ്പ് മാത്ത റാണോന്ന് അറിയത്തില്ല അതുകൊണ്ടേ
ഓ ഓ ഓ
അങ്ങന ഒരു പ്രശ്നേ ഉള്ളു അ ഐഫോണാ
അയ്ന് ഫോണിന്റെ ഇഷ്യൂ ഒന്നും പറയുന്നില്ലല്ലോ
ഫോണിന്റെ ഇഷ്യോ ഒന്നും പറയുന്നില്ല അതോ ഉണ്ണിയെ കൊണ്ട് ഉണ്ണിയുടെ ഫോണ് എടുപ്പിക്കണോ അത്
ഇനിയല് ഒരു ഫോണിൽ ഇനി എന്റെ വീട്ടിലിരിക്കുന്ന ഫോണിന്റെ കൊഴപ്പാണല്ലയന്ന് അറിയാനാ നിന്റെയാണോന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിട്ടൂടെ ഞാൻ പറുന്നത് വേറെ ഒരാളുടെ ഇതിലോട്ട് വിളിച്ചോ
എന്റെയാണെന്നുണ്ടെ നിനക്ക് എങ്ങനെ കോള് വന്നേ
ആഹ് എനിക്ക് മാത്രേ വരത്തോള്ളൂ ഇല്ലന്നെരു ഡൗട്ടറാ എന്നീ ലോക്കായി കെടക്കുവാന്ന് തോന്നേ
ഓ
മനസ്സിലായില്ലേ നിനക്ക് ഇതിന്ന് എന്നെ മാത്രേ വിളിക്കാൻ പറ്റ ആഹ അങ്ങനെ ആ ഡൗട്ട്ണ്ട കാരണം രണ്ടു നമ്പരാ ഇപ്പൊ എടുത്തേക്കുന്ന ഇനിയിപ്പോ ഒരണ്ണോ ഉണ്ട് അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നോടെ എടുത്തിട്ട് അമ്മാമ്മയുടെ ഇതിലൂടെ ഒന്ന് എടുത്ത് നോക്കാം അപ്പാ അറിയാം. നമുക്ക് എത്ര ഫണ്ടമെന്റ് എടാ ങ്ങക്ക് ജി കെ ഉണ്ടല്ലേ സ്റ്റാറ്റിക്ക്
ആര് പറഞ്ഞഞ് ജികെ ഒണ്ട് ന്ന്
ഞാൻ നിനക്ക് ഇങ്ങനെ അയച്ചതിനകത്ത് ജീ കെ കടക്കുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലേ
ആകെ നാലെണ്ണയള്ളു ഒന്ന് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പിന്നെ ഇംഗ്ലീഷ് പിന്നെ റീസണിങ് മാക്സ് മാക്സ് കംമ്പ്യൂട്ട റ് അപ ഇതെല്ലാം ഇരുപത് ഇരുപത് വെച്ച് എല്ലാം അഞ്ചെണ്ണം ആയിരണ്ട് പത്തു നൂറു
പ്പത്തൊന്നും വിഷയല്ല
അതല്ലേ ജികെ ഞാനിപ്പോ നോക്കാ ഇരിക്കുന്നേ
ഒരു കാര്യം ചെയ ഇംഗ്ലീഷ് നന്നായി ട്ടൊക്കെ നോക്കി
നോർമലൈസ്ഡ് സ്കോർ എന്ന് വരും
ഒടനേ വരും ടാ ഒര് നൂറ്റിനാലിന് മേല നൂറ്റി നാലൊക്കെ മാർക്ക് സേഫ കേട്ടോ സിസ് എഫ് കിട്ടാൻ ചാൻസ്ണ്ട്.
ഇപ്പ ലവം ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് കഴിഞ്ഞവട്ടം നൂറ്റിയെട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പ അയിന്റേം കൊറയത്തേ ഉള്ളൂ കട്ട് കൂടുതല
നൂറ്റിയെട്ട് ഉള്ളായിരുന്നന്ന് പറഞ്ഞാ കഴിഞ്ഞവട്ടെ ന നക്സൽ ഉണ്ടായിരുന്നു നക്സലിന്റെ വേറെ കേയറി പോവായിരുന്നു
വേക്കൻസി ഇ നോക്കണോടാ വേക്കൻസി അനുസരിച്ച് ഇടാ പറ്റത്തുള്ള ഇപ്പൊ വേക്കൻസി ഒന്നും ആഡ് ആയിട്ടില്ല അതുകൊെ നമുക്ക്ാർക്കൊന്നും പറയാൻ പത്തില്ല പക്ഷെ നൂറിന് മേലോട്ട് നിലക്ക് കിട്ടിയ മാർഗമില്ല നൂറ്റി രണ്ടിന് ട്ട്ഓഫിന് മണ്ട കിട്ടും അതും ഒ ബി സിയുടെ കഴിഞ്ഞ വട്ടത്തെ ഫസ്റ്റ് ഇതുവാ ഫിസിക്കൽ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇതാ നൂറ്റി രണ്ട് ഓ ബി സിയുടെ എന്തായാലും നമ്മൾ അതിന് മേലോട്ടുണ്ടോ അതുകൊണ്ട് സേഫാ
സി എസ് എഫിന് കഴിഞ്ഞ വെട്ടം നൂറ്റിയെട്ടായിരുന്നു
ആ അത് എന്തുവാലും വിഷയൊന്നു ഇല്ല നമ്മുക്കിപ്പ നോർമലൈസേഷൻ കേറത്തേ ഒള്ളൂ നാല് മർക്ക് ഒക്കെ എങ്ങനേലും കേറും അത് പിന്നെ ഇപ്രാവശ്യം അത് കേറിലേലും കൊഴപ്പോന്നു ഇല്ല കാരണം എല്ലാം നല്ല കട്ടിയാ നക്സലിനൊന്നും പറഞ്ഞ് ആരേം കൊച്ചാക്കെയൊന്നും വേണ്ട
ഈ നൂറിന് സാബുവിന്റെ കാര്യത്തി എനിക്കിച്ചിരി ഡൗട്ടുണ്ട് കേട്ടോ നോർമലൈസേസൻൊന്ന് കേറില്ലേ പണിയാ നിഖിതേടേം ഡൗട്ടുണ്ട്
നിഖിതേടെ നോർമലൈസേഷൻ കേറാൻ നല്ല പാടാണ്
ആ അതുകൊണ്ട് അന്നെ അവള് ഈ വട്ടം കേറുവോന്ന് എനിക്ക് ഡൗട്ടുണ്ട് നല്ല ഡൗട്ടുണ്ട് കേറിയില്ലേ പണിയാ പക്ഷെ പിന്നെ ഇര്ന്ന് എഴുതി പഠിച്ചെഴുതേണ്ടി വരും അവള് കാരണം ഇനി ടൈമറ് വെക്കാംമ്പൊ പൈനഞ്ച് മിനിറ്റ് പൈനഞ്ച് മിൻ
ഇല്ല പത്താം ക്ലാസ്സിലെ എക്സാംസിനൊന്നും
സർക്കുലർ വന്നെന്ന് ആ ഇനിതൊട്ട് പൈനഞ്ച് വെച്ച് വിടുവാം പോവ്വാന്ന്
ആകെ പിടിക്ക് എത്രാ എമ്പത് കൊസ്റ്റ്യൻ വൺ അവറ് അറുവത് മിൻറ്റ്
ആ പൈനഞ്ച് പൈനഞ്ച് പൈനഞ്ച് പൈനഞ്ച് അങ്ങനെ വെച്ച് വിട്വാ ഇത് ങ്ങനെ ഇട്ടെന്ന് വന്ന് നഷ്ടം വല്ലോണ്ടോ ഒരു കൊഴപ്പൊ ഇല്ല അങ്ങ് ഇടും ഇനി ചെയ്യാ ഒള്ളെ എന്ന് പറയുമ്പ ആണ്ങ്ങക്ക് സുഖവാ എങ്ങ നക്കറ മുഖറ ബുദ്ധിക്കോണം
അങ്ങനെ രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ട്
ഇപ്രാവശ്യം എഴുതി കിട്ട്യാ എഴുതി കിട്ടി അടുത്തവട്ടായി കഴിഞ്ഞാ വായി വെരളിട്ടോണ്ടിരിക്കാം എടാ നമ്മടെ രേണി സുധിനിക്ക് ക്യാൻസറാഡാ
നീ ഇപ്പോഴാണോ അറിയുന്നത് ഞാൻ അറിഞ്ഞാരുന്നത്
ഞാം ഇപ്പഴാ വന്നേ
അവർക്കെന്താ തേഡ് സ്റ്റേജാ ബ്രസ് ക്യാൻസറ് ലങ്സിനെക്കെ ബാധിച്ചെന്നത്
ആ തേടു സ്റ്റേജ് ബിൻഹ ഫസ്റ്റ് സ്റ്റേജാവാം പിന്നെയും പിടിച്ചു പിടിച്ച് നിന്ന്വാ വൽതായിട്ട് പൊറത്തറിയത്തില്ല ആരും പൊറത്തറിയ ലമ്മക്ക് മാത്രം അറിഞ്ഞിരുന്നാ അതി അത് അത്യാവശ്യം ചികിത്സിചികിത്സി കൊണ്ട്വാം സ്റ്റേജ് ഒരു ലെവലാവു എന്ന് തോന്നി കഴിഞ്ഞാ പിന്നെ പണിയാ
പിന്നെ ഭസ്മ രണ്ട് പല ടൈപ്പുണ്ട് ക്യാൻസറ് അന്നെ നമ്മുടെ ബോഡിയേ മാലിപ്പോകും ഇരിക്കുന്നതേ ഇരിക്കുന്നില്ല
എന്തൊക്കെ നരക് എടാ അവര് പ എന്താ പത്തിലെന്താ പഠി പതിനഞ്ച് വയസ്സെന്തോ ഒള്ളപ്പോഴാ ഒരു മൊഴ പോലെ ശ്രദ്ധിച്ച് അവര പിന്നെ വീട്ടി പറഞ്ഞതൊന്നു ഇല്ല അങ്ങന അങ്ങ് വെച്ചോണ്ടിരുന്നെന്ന്
മനുഷ്യന് ഒരു അസുഖം വരുന്നെന്ന് പറയാം പറ്റത്തില്ല നല്ല അസുഖം വരുമ്പോ നല്ല കാ കിടുക്കാച്ചി അസുഖങ്ങളാ വരുന്നെ
പിന്നല്ലാ എന്ത്
ഉല്ല് ഇനിയിപ്പ മുടിവെട്ട് കടെ പേടിയാ എനിക്കിപ്പം എയ്ഡ്സ് വരുവോന്നൊള്ള പേടി
ഇപ്പ ഇനി അങ്ങോട്ടങ്ങോട്ടങ്ങോ ഉണ്ടല്ലേ ഇനി എല്ലാം ഇങ്ങനൊക്കെ തന്നെ ലൈഫ് സ്റ്റൈല് എല്ലാം മാറുവല്ലേ എല്ലാ ഇനി അങ്ങനക്ക തന്നെ
മുറിവൊണ്ടാവും പിന്നത് സാനിറ്റൈസറ് വച്ച് തൊടക്കുമ്പോള്ള നീറ്റലാ പക്ഷെ എന്താലും എയ്ഡ്സ് വരുന്നെങ്കി പകരവര്
ഇല്ല
എങ്ങനായാലും തലയും മുറിഞ്ഞാണും കറങ്ങി വരാൻ പറ്റത്തോള്ളൂ എങ്ങനെ പഠിച്ചാലും മുറിവെടുത്താവൂ അത് ഞാൻ ഗ്യാരണ്ടി തരുവാ അല്ലേനി വീട്ടീന്നെ കൊണ്ട് കൊണ്ട് വരും അണ്ണ ഇതൊക്കെ ചെയ്താൽ മതിരുന്നു പണ്ടൊക്കെയാണ് ഇങ്ങനെ എയ്ഡ്സ് പോലും ഇല്ലായിരുന്നു ഈ മൃഗ